അ
അ കേക്കുന്നുണ്ടോ
ഇപ്പോ കേൾക്കുന്നുണ്ട്
ആഹ് ഓ സുഖാണ് അവിട് ടെയോ
ആ ഇവിടെ സുഖായിട്ട് പോന്ന് എന്താ പാട് എന്താ പിന്നെ പണിയുണ്ടാ
പണി പ്രത്യേകിച്ചൊന്നുല്ല ഫ്രീ ആയിട്ട് ഇരിക്ക്ആ ഞാൻ പ്പൊ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ട്ടെ രണ്ടു മാസായിപ്പ ഇങ്ങനെ സോഷ്യൽ മീഡിയും തൊക്കായിട്ട് അങ്ങനെ പോവുന്നുണ്ട്
അയ്ശരി വേടെയാണ് പഠി പഠിക്കാൻ എട്
ഞാന് ആ് ഞാന് കർണാടക ലെന് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേ പി ജി ചെയ്യെന് രണ്ട് കൊല്ലത്തിന്റെ എം ബി എ ആയിട്ട് ആ അതെ രണ്ട് കൊല്ലത്തിന്റെ അപ്പൊ അവിടെയെന്ന് ഇനിയിപ്പ എന്തേലു ഒക്കെ ബിസി ബിസ്നെസ്സ് കല്യാണം നോക്ക് ക്കണം കല്യാണം എന്താപ്പ ജെസ് റ്റ് ഒന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞ്ട്ടുണ്ട്
ഓ അയ്ശരിപ്പ ഓ പറഞ്ഞ് വച്ചിട്ടുല്ലേ. ആ ഇനിഅപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണ് നി വർ കിന് പോന്നേ.
അല്ല അതിന്റെ മുന്നേ നമുക്ക് എന്താറിയോ പ്രശ്നം. ഈ ആറ് മാസത്തിനായിട്ട് നമുക്കൊരു കമ്പനി കി കിട്ടൂല്ല ഒരു വൺ ഇയറിന്റെ എഗ്രിമെന്റ് ഇണ്ടാവും. അപ്പൊ ഞങ്ങള് ഇനിഇപ്പം കല്യാണം കഴിഞ്ഞ് വീണ്ടും ജോലിക്കപോലെ ആ
പറ്റൂല്ലാല്ലോ അല്ലെ.
ആ ഇല്ല ആറു മാസത്തിനെ പിന്നെ മാരേജ് കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു രണ്ട് നമുക്ക് എങ്ങനെ ആയാലും മാക്സിമം ഒരു നാല് ദിവസം അഞ്ചു ദിവസ് ത്ത ലീവ് കി ട്ടുള്ളു അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ അഞ്ച് ദിവസത്തിന്റെഉളളിലന്നെ ജോബിന് പോകലക്കെ ഭയങ്കര ബുദ്ധിമുട്ടെ
ആ അതെ അതെ അ സ ആ ഒരു സത്യാണ് ഞമ്മള അവിടുത്തെ എല്ലാ ഇപ്പ എങ്ങനെയാലും വേണ്ടി അത്യാവ ശ ഒരു പണികളൊ
അതാണ് ചെയ്തിട്ടന്നെ പോവേണ്ടി വരും. പിന്നെ അതുല്ല നമ്മളൊരു ആ ഇന്റർനാഷണൽ ട്രിപ്പും പ്ലാൻ ചെയ്യണ്ട്.
ഓ അശരി ആ ആ അള്ള അട്ക്ക്‌ കട്ടെ പിന്നെ അപ്പൊ കല്യാണൊക്കെ എങ്ങനെ ഇങ്ങന്‌ത്തെഒരു വിചാരിക്കുന്നേ. ഫ്രണ്ട്സ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ.
ആ എൽ മ എല്ലാരും കഴിയണം. ഇപ്പൊ ഞാനൊക്കെ തന്നെ ഒള്ളൂ. ഞാനന്നെ ഇന്ക്ക് അത്യാവശ്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വൺ ഇയർ ജോബിന് പോയിണ്. ആ ജോബ് കഴിഞ്ഞ് പിന്നെ പി ജി ചെയ്ത്. ആ അപ്പ നമ്മൾടെ ഇവിടെക്കെ ഒരു റിമോട്ട് റൂറൽ ഏരിയയാണ് അപ്പൊ ഇവിടുത്തെ കുട്ടികളൊക്കെ വേ ക്ക മാ റേജ് ചെയ്യാ
ആ അതെ ഞങ്ങളപ്രായത്തിലൊക്കെ അങ്ങനെയ്ന്നു. ഞാ ഞാ പ്ല പ്ലസ്ടുകൈഞ്ഞിട്ട് പ്ലസ്
പതിനെട്ട് വയസ്സാണ് മാക്സിമം. അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ കെട്ടി ക്ക അങ്ങൻത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ളൊരെയ്നി. പിന്നെ ഇന്റെ പാരൻസ് പിൻ ആ ഇന്റെ പാരൻറ്സ് പിന്നെ അത്ര വല്യ പ്രശ് നൊന്നൂല്യ. അതോണ്ടന്നെ ഇപ്പം ഞാന് അങ്ങനെ ദൂരത്ത് പോയി പഠിച്ച് അങ്ങനൊക്കെ ചെയ്
ക്കാനുആയി. എല്ല പഠിപ്പുആയി എല്ലാം ആയല്ലോ. ആ മറ്റേ ആ മറ്റേത് ഞങ്ങള ഞങ്ങളൊക്കെ പോലെണെങ്കിൽ ഞങ്ങളൊക്കെ അടുക്കളെല് ആയിട്ട് അങ്ങനെ പോകുന്നു ആ ആ അതെ അ ഞങ്ങളൊക്കെ ഇപ്പഴാണ് പിന്നിം എന്തിലോട്ടേലുംഒക്ക ഒന്ന് എറ വേണം എന്നുള്ള ഒരിത് വന്നത് മറ്റേത് അങ്ങനെ അവെ ഒരു അമ്മളെ വീട്ട്ത്തെ പണിയെടുത്ത അങ്ങനെ കയ്യ പിന്നെല്ലാതെ വേറൊരു തുല്യ ഇപ്പ പിന്നെ പിന്നെ ഫോണും തൊക്കെ ഉള്ളോണ്ടേ
എല്ലാ പെൺകുട്ട്യാകളും അങ്ങനേണ് ജോബ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് പണ്ടത്തെ പോലെയല്ലല്ലോ ആ അതന്നെ
കൈഞ്ഞ പ്രായം കൂടിന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയാ പ പ്രായം
ഇന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കുറേ അങ്ങനെ കല്യാണം കൈഞ്ഞോല്ണ്ട് ണ്ട്. അപ്പൊ ഓലൊക്കെ പറയും അന്റെഒക്കെ ഒരു ഭാഗ്യാണ് പ്പഴും പഠി ച്ച് നടക്ണ്ടല് ലോ ന്ന്ള്ള കാര്യങ്ങളോക്കെ അപൊ നമ്മളും കൊറ്ച്ചോക്കൊന്ന് വോയ്സ് ഉയർത് ത. ഞങ്ങക്ക് ഇത്ര ടൈമ് വേണം പഠിക്കണം എന്നുള്ളത് ഒക്കെ അങ്ങനെ നിന്നാലേ
ഇപ്പം വർക്കിന് പോയാലെന്താറിയോ നമുക്ക്ന്നെ സ്വന്തായിട്ട് കല്യൺ
ആഹ് അതാണ്. അത്ണ്ടാക്കാണ് പക്ഷെ ഞാനിപ്പം വിചാരിച് ക്കുന്നത് ഞ സോഷ്യൽ മീഡിയിലൊക്ക ത്യാവശ്യം ഒന്ന് എന്താ പോസ്റ്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അപ്പൊ ഇന്നലെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു വർക്ക് കിട്ടിന് നിക്ക്
അങ്ങനൊക്കെ ഇണ്ടല്ലോ നമ്മള് ഇൻസ്റ്റയില് ഒക്കെ നല്ല ആക്ടീവായിട്ട് നിന്നാല് ഒക്കെ അതെ ആഹ് അതെ നമക്ക് അത്യാവശത്തിനൊക്കെ നമക്ക് എന്തെലും
എന്നിട്ട് ഞാന് ഇന്നലെ ഒരു പ്രൊമോഷൻ വർക്കിന് പോയി അത് ഇതേപോലെ ഈ ഇൻ്റിമേറ്റ് വെഡിങ് ഡസ്റ്റിനേഷൻ വെഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥല നമ്മൾ ഈ കല്യാണൊക്കെ കൊറ ച്ച് ആൾക്കാരെ വിളിച്ച് ഒരു സ്ഥത്തേക്ക് പോകുവാ ല്ലോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ മഞ്ചേരി എന്ന ഒരു സ്ഥലത്ത
ആഹ് അതെ ഞമ്മക്ക് ആഹ് ഞമ്മൾ ചിലർക്ക് ഉണ്ടാവല്ലോ ഞമ്മളെ കല്യാണത്തെ കുറിച്ച് കുറച്ച് സ്വപ്നങ്ങളുമൊക്കെ അപ്പൊ എല്ലാത്തിനും ഞമ്മള് പേരൻ്റ്സിന് തന്നെ ആശ്രയിച്ച് നിക്ക നിക്കണ്ടല്ലോ കുറേ
ആഹ് അതെ എന്നിട്ട് അങ്ങനെ ഞാന് അതിന്റെ വർക്കിന് ആകെ മൂന്ന് മൂന്ന് മണി കുറെ ഇപ്പോ അയിന്റെ വർക്ക് ഉണ്ടായിട്ടുള്ളു അപ് പ്പൊ ആ ഒരീസം കൊണ്ട് നിക്ക് രണ്ടായിരം റുപ്യ ഇന്റെ കൈക്ക് കിട്ടി അപ്പൊ ഞാന് ഇനിയിപ്പം അങ്ങനെ ഓൺലൈൻ ആയിട്ട് കുറച്ചൊരു കഴിഞ്ഞപ്പോ ബിസിനസ് അതേപോലെ ഡ്രെസ്സിന്റെ ഇതൊക്കെ ണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാൻ ഇങ്ങനെ ചെറിയത്ണ്ട് അപ്പൊ ഞാന് എന്റെ എന്താ ഹ് ഹസ്ബൻഡിനെനൊണ്ട് അങ്ങനെ പറഞ്ഞുണ്ടായി ഞാൻ അപ്പൊ ഓരും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കാ നമുക്ക് അയിൻ്റെ ബിസിനസ് നോക്ക ക്കാന്നുള്ള
പ്പ നമക്കിപ്പ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഇപ്പ ചെയ്യ കൊറേ കോഴ്‌സ്കളുണ്ട് കുറേ ഇപ്പോ ഇൻസ്റ്റേതന്നെ നല്ല ആക്റ്റീവ് ഒക്കെ ആയാലും ല് അതിലുടെ തന്നെ പ്രമോഷൻ ആയിട്ട് കിട്ടും അങ്ങനെ ഒക്കെ ഞാനിപ്പോ ഇപ്പോ അങ്ങനെ ഓൺൈനായിട് ചെറുതായിട്ട് ഒരു ക്ലസൊക്കെ എടു കു ന്നുണ്ട് അപ്പൊ അതിനും കൊറച്ച് കിട്ടും
ആ അതന്നെ നമുക്കിപ്പോ വർക്ക് ഫ്രം ഹോമും നല്ലൊരു ഓപ്ഷൻ ആണല്ലോ അങ്ങനെ വീട്ടിൽന്ന് ചെയ്യുന്നതോ ആ അതാണ് മ് പിന്നെ ഈ വീട്ടിൽന്ന ആകുമ്പോുള്ള പ്രശ്നം നമുക്ക് ആ ബെഡൊക്കെ കാണുമ്പോന്ന കെട ക്കാൻ തോന്നും ഇപ്പൊ ഓഫീസിലായാ നമുക്ക് അതൊന്നും നടക്കൂല ഇതമ്പോ നമുക്കൊന്ന് കിടക്കാനും ആ
പിത ക്കയി കുറ ടൈമ ഫ്രീ അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരോ ഒന്ന് കാണുമ്പോ നമ്മളയിലു ജോയിൻ ചെയ്യും അതില് നോക്കും ക്കും അപ്പൊ പിന്നെ അങ്ങനെ പറയ് ആ
കാര്യങ്ങളൊക്കെ നടത്തും നമ്മ ക
ആ സത്യം അതന്നെ അതന്നെ പിന്നെ കല്യാണൊക്കെ എങ്ങനാ വിചാരിക്കുന്ന വലുതാക്കി അങ്ങനെ ഇപ്പൊക്കെ ഇപ്പൊ പഴയേ ഇതുവാണല്ലോ പഴയേ പോലെല്ലോ പണ്ട് തലേന്ന് മൈ ലാഞ്ചി ചെയത അത് മാത്രമേ നടക്കുള്ളൂ ആ അതെ എന്റെ കല്യാണത്തിനൊക്കെ ഒരു മെലാ ചിട്ടാ അന്നാണെങ്കിലോ ഹലാക്കിന്റെ മഴ ഭയങ്കര മഴേന് ഒന്നതാണ് ഞൻന്നൊക്കെ നമ്മുടെ വീട്ട
ആ ടൈമില് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഓഡിറ്റോറിയത്തിന്റെ ഫെസിലിറ്റി ഒന്നുമല്ല നമുക്ക്
ഈ ധാർപ്പായ ഇല്ലല്ലോ ഞങ്ങുടെ ഞങ്ങളുടെ തുണിപ്പന്തലുംല്ല ഇല്ല തുണിപ്പന്തലും ഇല്ല ഒരു താർപ്പായി മാത്രം അങ്ങനെള്ളു അ അന്ന്
തെരെസത്യത കാര മഴക്കെെപെയ്ത
ആ മേ മേക്കപ്പ് ഇല്ല പിന്നെ മു അന്ന് മുല്ല ഉണ്ടാവൂട്ടോ മുല്ല നൽ ആ ആ ഒരുന്തോ മുല്ല ഇമയ മൈലാഞ്ചിന്റെ ആ അതെ മുല്ല ആ അതൊ വേറൊരു സ്മേലാണ് അത് വേറൊരു ഒരുത് തന്നെയ ആയിരിക്കും ആ മുല്ലി ആ മെഹന് ആ മെഹന്തി ആ ഒരു പുതിപ്പെൺ ആ പുതിയ പെണ് എന്നുള്ള ആ ഒരു ഇത്ങ്ങോട്ട് തോന്നുന്നു ഇപ്പൊ പിന്നെ അത അങ്ങോട്ട് എടുത്തു പോയി ആ ആ ഒരുതിൽ അതെ അതെ അതേപോലെ മെ ഇപ്പ ലിപ്സ്റ്റിക് പോലുല്ല
ഇന്റെ ഇന്റെ കല്യാണത്തി പിന്നെ ഞാന് നോ ഗോൾഡ് ഉണ്ടല്ലോ ഇപ്പെ പിന്നെ ഗോൾഡ് കാര്യങ്ങള
അതെ അതെ ഇപ്പൊ ഗോൾഡ് കയ്യും ഇല്ലല്ലോ
ആഹ അതാണ് അപ്പൊ നമ്മളൊക്കെ തന്നെ അതി ഇങ്ങനെ മാറ്റം വരുത്തി യാല് ഭാവിയിലുള്ളല്ക്ക് ടെൻഷൻ അ ചെണ്ട ഇത് ഈമ ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആ അതാണ് ഇത് ഇപ്പൊ ഇന്റെ പ്രായത്തിള്ള ആ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഓലൊക്കെ പ്പ തേ പോലെ നോ ഗോൾട് ആദ്യേ പറഞ്ഞിക് നോ ഗോൾഡാണ് നോ ഗോൾഡ് ക ല്യാണാണ്ന്ന്ള്ളത് ഇത് മറ്റത് എന്താർഞ്ഞെര്നൊ ഓരോരുത്തര് ത് കാണുമ്പോ
അതെ ആഹ് ഇപ്പൊ എല്ലാം ആർഭാടല്ലേ പ്പൊ മുട്ടായി കൊണ്ടുരുന്നത് വരെ ആർ
ത ഇന്റെ എൻഗേജ്മെന്റിന് മിട്ടായി കൊണ്ടന്നില്ല
ആ അതില്ല അതന്നെ അതൊക്കെ നല്ല അതൊക്കെ എല്ലരും കണ്ട് പട്
മറ്റത്ങ്ങനെ ഓരോരുത്തര്ത്ത് കാണുമ്പോ ബാക്കിയുള്ളോ ല കണ്ട് അത് ചെയ്യണം ചെയ്യണം എന്നുള്ള നിർബന്ധം ഒരുക്കായി വരും
നീട് ങ്ങട്ട് ചെയ്യാണ് ഈഎടെ ഈ എടത്തരം ആൾക്കാരാണ് അധികം കൊടുക്കുന്നേ
സത്യം അതാ ഓൽക്കാണ് ഇതൊക്കെ എഫ ചെയ്യ എല്ലാരും ചെ എല്ലാര്ത അഭിപ്രായുലി കേട്ടു നിന്നിട്ട് ഒക്കെ ചെയ്യണം ന്നുള്ളതില് വരും ഓര് പിന്നെ ആഹ് അതാണ്
അലി
പക്ഷെ ഇപ്പൊക്കെ അതിനൊക്കെ കൊറേ മാറ്റം വന്ന്ട്ട് ണ്ടാ ഔ പിന്നെ ഈ ഇതിനൊക്കെ കുറ്റും കാര്യ ങ്ങളും പറയാ അങ്ങനെ ചെ ലെ ഓല് ണ്ടാവ് ല്ലോ ചെലെ വീട്ടിത്തെ ആൾക്കാര് അങ്ങനെ കുറ്റം പറയും അതില്ല ഇതില്ലാ ന്നേട്ട്
ചോക് വാറാണി ഈ മുട്ടായി ഒക്കെ കൊണ്ട് വര്ലും അതൊക്കെ പിന്നെ ന്നാല് പിന്നെ ഓഡിറ്റോറിയ നമ്മളുപ്പോ പാ പാട്ട് ഡാൻസ് അതൊ
ആ അ അതെ അതൊക്കെ പിന്നെ ഹേ അതൊരു മെമ്മറീസ് ആയിട്ട് അതൊക്കെ എന്ത് ചെയ്യണം അതും പാരൻസിനെ നമ്മള് ഏൽപ്പിക്കാതെ നമ്മൾടൊരു ചെലവുണ്ടല്ലോ അതിന്നേടുത്തു കയിക്കണം ഓൽക്ക്‌ അതിന്റെ ഒരു ഇത് കൊടുക്കാതെ അയിന്റെ ടെൻഷൻ കാര്യങ്ങള് കൊടുക്കാ
ത്യം ഓൽക്ക്‌ അല്ലാതെ ഓൽക്ക്‌ അല്ലാത്തതന്നെ ണ്ടാവും
പരിവാടി വലുതാക്കാൻ താക്കാണെങ്കി ഓക്കേ അതിന് വീട്ടാരെ ഇട്ട് താക്കാതെ നിന്നാ മതി ഉം ഞാൻ അതെ പോലെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇന്റിമേറ്റ് വെഡ്ഢി ഡെസ്റ്റിനേഷൻ വെഡിങ് ആയി് തൊക്കെ കഴിക്കണന്നുള്ളൊരു താല്പര്യണ്ട് അങ്ങനക്കായിട്ട് പക്ഷെ വീട്ടാര്ക് പറ്റ് വലിയതായിട്ട് എല്ലാരേം വിളിച്ചി തന്നെ വേണ്ടി വരും കുറച്ചായി ഞങ്ങള വീട്ടില് മാ ജ് നടന്നിട്ടെ അപ്പൊ ഇനിയിപ്പോ എല്ലാരും വിളിക്കണന്നുള്ള ആ അതാണ് ഉം അതെ നമ്മളും എല്ലാരേം മാരേജിനും പോയ ആൾക്കാരല്ലേ അപ്പൊ ഇതിനും അങ്ങനെ പോകേണ്ടി വരും അപ്പം അങ്ങനൊക്കെ ഇഞ്ഞിപ്പോരു ആറ് മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മാരേജ ഒക്കെ ആയിട്ട് ആ അങ്ങനെയൊക്കെ എന്നിട്ട് ചെടികളൊക്കെ ഉണ്ടാക്കി വി ളി ക്കാറുണ്ടോ
ആഹ് ചെടി പിന്നെ ഇഷ്ട്ടാണ് ചെടി ഓൻക്ക് കൊർച് സുഖല്ലാത്തോണ്ട് അയ്മക്ക് അങ്ങനൊന്നും പോ കൊറച്ചൊക്കെ ഒണങ്ങിട്ടുണ്ട് ന്നാലും ഹസ്സിന് നല്ലഷ്ട്ട അപ്പൊ ഹസ്സെല്ലാടത്തും പോയിട്ട് പോയി എവിടേം പോയി വരുമ്പോക്കെ നമ്മള് നമ്മള് വാങ്ങുന്ന പോല എള്ളോടുത്തും പോയി ഇപ്പോ വാങ്ങിയതാ അതേപോലെ ചട് റ്റൊക്കെ വാങ്ങി കൊണ്ടോരും ആഹ് ഹസ്സിന് നല്ല ഇഷ്ട്ടെനി ഇൻകന്നെ ഇഷ്ടാണ് പഷേ ഇന്നേക്കാളും ഇഷ്ട്ടാണ് ഹസ്സിന് പിൻ ന്റെ മ്മാക്കും പ്പോ അയിന് മുറ്റത്തൊക്കെ ഈ മയ ഇന്നലെ പോയി
മഴൊക്കെയൂണ്ടോ അവ്ടെ കിട്ടുന്നുണ്ട് ഇപ്പൊ
ചെറുതായിട്ടുണ്ട് എന്നാലും പിന്നെ കൊറച്ച ദിവസം മുന്നേണ്ടായിന് ആ നല്ല കുറവാണല്ലേ ആ ജൂണിലൊക്കെ നല്ല മഴന്റെ ടൈമല്ലേ
കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ എനിക്ക് ഓർമ്മമുണ്ട് ഞാൻ മെയയിലൊക്കെന നമ്മളെവിടെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് നല്ല വ്യൂ കിട്ടണ് മെയയിലൊക്കെ പോയിനി പക്ഷെ ഈ പ്രാവശ്യം അന്നുംല്ല ആ ഇതിപ്പോ ജൂൺ ആയല്ലോ
ആണ് ജൂണ് തന്ന നമ്മുക്കറിയാലോ സ്കൂള് തുറക്കുന്ന ഒരു ടൈം ആ
ആ അതാണ് അതൊക്കൊരു നൊസ്റ്റാൾജിയേന് അന്ന് സ്കൂള് തുറന്ന് പോവാന്ന് പറയുമ്പം തന്നെ ആ മഴ കൊട പുതിയ കൊട പുതിയ ബാഗിന്റെ മണം
ല്ലോ നമ് നമുക്കൊന്നും വണ്ടിയിലൊന്നുംല്ലല്ലോ ഞമ്
ആ അതന്നെ നടന്ന് ഞാനും ഇതേപോലെന്നെ എന്റെ സ്കൂളും കൊറച്ച് നടന്ന് പോവാണ്ടായിന് അങ്ങനെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവായിരുന്നു
ആഹ് അതെ ആഹ് തോണിന്റെ അതേപോലെ മിഠായി വാങ്ങി ആക്കും പോലെ നടന്ന് പോന്ന് വീട്ടിലൊക്കെ എത്താനാകുമ്പോ നല്ല ടൈമാവും ശെ ഇപ്പോ മക്കള് ആ ആയിക്കോട്ടെന്നാ
ക്കെന്നാ ഉം